ഹലോ
ആഹ കേൾക്കണില്ലേ
ആഹ് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ
ആഹ് ഉണ്ട് കേൾക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
എന്താ സുഖല്ലേ എന്താ വിശേഷങ്ങളൊക്കെ
സുഖം തന്നെയാ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു
മക്കള് പിന്നെ ഒരാള് പ്ലസ് ടുവിന് പഠിക്കുണ് ഒരാള് എട്ടാം ക്ലാസില് ചെറിയ ആള് ഒന്നാം ക്ലാസ്സില്
ആണോ ആ ഇപ്പൊ സ്കൂളൊക്കെ തുറന്നില്ലേ എന്ത് പറയുന്നു എങ്ങനെയണ്ട് മക്കളൊക്കെ പഠിക്കാനൊക്കെ എങ്ങനെയുണ്ട്
പഠിക്കാന് കൊഴപ്പൊന്നില്ല പി പ്ലസ് ടു ൻ പഠിക്കുന്ന ആള് കമ്പ്യൂട്ടർ സയൻസ് ആണ് അയിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്
ആഹ് അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട ഒന്നും വന്നിട്ടില്ലല്ലോ അല്ലേ
ല്ല വന്നിട്ടില്ലല്ലോ അത് ഈ മാസം പത്താംതി ഉണ്ടാവന്ന് പറഞ്ഞതായിരുന്നു അതിപ്പഞ് നീറ്റി അടുത്ത മാസം കാക്കിക്കൊന്ന് തോന്നണണ്ട് എങ്ങനെയന്നന്ന് അറിയില പബ്ലിഷ് ചെയ്തിട്ടില്ല പിന്ന
പ്രതീക്ഷ ഉണ്ടോ മാർക്കൊക്കെ ഉണ്ടാവന്നുള്ള പ്രതീക്ഷ ഉണ്ടോ
ആഹ് ഉണ്ടാവന്ന് ചോദച്ചാൽ ഞാൻ റിസൾട്ട് വരട്ടെ അപ്പൊ നോക്കാൻ വിചാരിച്ചിട്ടാണ് ഇപ്പൊ മക്കൾക്കൊക്കെ പഠിക്കാന്ന് പറയണത് പഠി ക്കും കാര്യായിട്ട് ഫോണിലായിരിക്കും ഉം
ത്തെ അത് തന്നെയാണ് എൻ്റെ മക്കളായാലും ഒക്കെ അത് തന്നെയാണ് പ്പോ ഫുൾ ഫോൺ ഇപ്പം എന്താ ഒരു അവര ഒരു അടവന്ന് ചോദിച്ച കഴിഞ്ഞാല് അവര് ഫോണ് വാങ്ങും ഇപ്പൊ ക്ലാസ് ക്ലാസ് തുടങ്ങിയിട്ടില്ല എന്നുള്ള പേരില്ലേ ഫോണ് വാങ്ങും നല്ല ഇതില് ഫോണ് കാണാം ക്ലാ എന്തെങ്കിലും ചോദിച്ചാ പഠിക്കാനൊന്നും ഇല്ലേന്ന് ചോദിച്ചാ അപ്പ പറയും ഏഹ് ക്ലാസ്സ് തൊടങ്ങിയിട്ടില്ല ക്ലാസ്സ് തൊടങ്ങിയാലല്ലേ പഠിക്കാൻ പറ്റുക ഇങ്ങോട്ട് ഫോണും വാങ്ങിക്കും അങ്ങനെ അവര് പോയിരുന്ന് കാണും അതാണ് ഇപ്പഴത്തെ ഒരു മെയിൻ അടവ് ഇപ്പൊ ഫുള്ള് മക്കള് അവസ്ഥ അതാണ് ഒരു ഇൻസ്റ്റമ്മ അഡിക്ക്റ്റായിട്ട് ഇൻസ്റ്റം സോഷ്യൽ മീഡിയ
ഇവിടുത്തെ അവസ്തേം അതെന്നെ പഠിക്കാനാന്നും പറഞ് ഫോണ് വാങ്ങിക്ക
അതെ അതെ ഇപ്പൊ ഈ ഒരു സോഷ്യൽ മീഡിയ കാരണം ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കുഞ്ഞു മക്കൾ സ്യൂസ് സൈടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട്
അതെ ചെല മക്കള് ഗെയ്മിന് അഡിക്റ്റായിട്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എത്രയോ കേട്ടക്കണലോ
കൾക്കന്ന് പറഞ്ഞാ ഫ്യൂച്ചർ ഇല്ല എന്താണ് അവരെ ഭാവി ഒന്നും അവർക്കൊരിതില്ല പ്ലസ് ടു കഴിഞ്ഞാ എന്താണ്ന്നൊ ഒന്നുമില്ല ഒരു ഏഹ് നമുക്ക് ക്ക് ഉണ്ടായിരുന്നില്ലേ ഇപ്പ പത്തിലും പ്ലസ്ടുലും ഒക്കെ പഠിക്കുമ്പോ എന്താ ആവണം എന്നുള്ളൊരു ചിന്ത അതെ അതില്ല ഒരു അംബീഷൻല്ല അതാണ് മെയിനായിട്ടും പറയാൻ പിന്നെ
ഇപ്പൊ എന്താന്നോ മക്കൾക്കൊക്കെ പഠിച്ചിട്ടില്ലെങ്കിൽ എവിടെയും എത്താൻ പറ്റൂല എന്നുള്ളൊരു ഇതൊക്കെണ്ട് ഏഹ് അപ്പോ ഉം
ഇപ്പോത്തെ ഏറ്റവും വലിയ ഉന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് നമ്മളെ ഏഹ് ആഹ് ഏറ്റവും കൊറഞ്ഞ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് ഇപോത്തത് അങ്ങനെയല്ല ഇപ്പൊ ഏഹ് നമ്മുടെ കാലത്തൊന്നും അങ്ങനെയല്ല നമ്മള കാലത്ത് പത്ത് കഴിഞ്ഞാല് ഓരോരുത്തരും ഒരു കൈത്തോല് കൈതോയിൽ പഠിക്കുക അവരങ്ങനെ ആത്മയായിട്ട് ആഹ് ഒരു മായിട്ട് പോവ അങ്ങനെയാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് എന്ത് പഠിക്കണമെങ്കിലും വേണം
പ്ലസ്ടു വേണം ഉം പ്ലസ്ടു ഇല്ലാതെ ഒരു കോഴ്സ് എടുക്കാന ഒന്നിനും പറ്റൂല ആഹ് ഇനി വിദേശത്ത് എവിടേങ്കിലും പോണോങ്കിലും ആദ്യം പ്ലസ്ടുന്റെ സർട്ടിഫിക്കറ്റ് ഉം അത് മറ്റേത് എല്ലാത്തിനും എസ്എസ്എൽസി ബുക്ക് മതിയായിരുന്നു
അതെ ഇക്ഷെ ഇ ഇപ്പ അങ്ങനെ അല്ലല്ലോ ഇപ്പൊ പ്ലസ് ടു തന്നെ വേണം നമുക്ക് എന്തൊരാവശ്യത്തിനാണെങ്കിലോ ആഹ്
പിന്നെ മക്കളൊക്കെ എത്രാം ക്ലാസ്സില പഠിക്കുന്നെ
മക്കളൊക്കെ ഒരാള് രണ്ടാം ക്ലാസ്സില് ഒരാള് ആറിലാണ് ഒരാളിപ്പോ പത്താം ക്ലാസാണ്
ആ പഠിക്കാനൊക്കെ പത്താകളസ സ്തേ ആൾ എങ്ങനെ പഠിക്കാനൊക്കെ
കൊഴപ്പില്ല അടിപൊളി തന്നെയാണ്
ഇപ്പൊ കൊഴപ്പില്ല തുടക്കായിട്ടള്ളു ഇപ്പൊ ട്യൂഷന് തുടങ്ങീയിട്ട് ഒരു മാ മാസമായിട്ടുണ്ട് അം കുഴപ്പമില്ല ഇത് ഇപ്പഴത്തെ കാര്യം അപേക്ഷിച്ച് കുഴപ്പമില്ല തുടങ്ങി വരുന്നേ ഉള്ളൂ ട്യൂഷനൊക്കെ കാര്യം ആലോചിച്ചാ കുഴപ്പല്ല ങ് ഉണ്ടായിരുന്നു ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ ഇവർക്ക് എല്ലാർക്കും ണ്ടാവും അത് ഈ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ട്യൂഷനിലായാലും സ്കൂൾ
ആ ഹ്ആഹ്
ആഹ് ടെസ്റ്റിലൊക്കെ അത്യാവശ്യം മാർക്ക്ണ്ടായിരുന്നു ഇനിയെഎങ്ങനെയന്നുള്ളത് അറിയില്ല നല്ല ടഫ് ടഫ്ണ്ടല്ലോ പത്താ സിലബസ്സ് പത്ത്ത്തെ ഇനി പരീക്ഷയുടെ കടുപ്പം കുറന്നൊക്കെ പറയുന്നുണ്ട് പരീക്ഷയുടെ കടുപ്പം കുറയ്ന്നൊക്കെ ക്കെ പറയുന്നുണ്ട് എന്തോ എന്തരം നമുക്കറിയില്ല ഉഅങ്ങനെയാണ്
ഉം
പിന്നെ എട്ടന്ന് അവള് കൊറെ കളിച്ചു നടന്നു ഏ അവരങ്ങനെ കള കളിച്ച് നടന്ന ഫ്രണ്ട്സിന്റെക്കെ കൂടെ ഒമ്പത് ഒക്ക എത്തിയപ്പോൾ നന്നായിട്ട് ഞാൻ പറയുകയും ചെയ്തു ഇക്കൊക്കെ നന്നായിട്ട് പറഞ്ഞു പഠിക്കുണില്ലാന്ന് കണ്ടപ്പോ ഇത്തത്ത ഇതൊക്കെ കണ്ടപ്പോൾ വളരെ മാർക്ക് കുറവായിരുന്നു ഏ ആഹ് ഇപ്പൊ കൊഴപ്പല്ല തുടക്കത്തില് കൊ ഴപ്പല്ല ഇപ്പം ഞാൻ പറഞ്ഞു കുറേ പറഞ്ഞിട്ടുണ്ട് പത്താണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ കിട്ടൂല പ്ലസ് വണ്ണക്ക് അഡ്മിഷൻ കിട്ടൂലന്നൊക്കെ പറഞ്ഞിട്ട് കൊറെ പറഞ്ഞിട്ടുണ്ട് വാ
കൊളിൽ നിന്ന് കുറച്ചൊക്കെ ഉച്ച നിർത്തിയാലൊക്കെ കൊറെൊക്കെ ഇണ്ടവും അയ്ന് എന്താന്ന് ചോയ്ച്ചാല് പിന്നെ ഫോണിൽ ഉപകാരൊക്കെ ഉണ്ടോ ഒരുപാട് ക്ലാസ് കാര്യങ്ങളൊക്കെ പഠിക്കുന്ന മക്കളാണെങ്കിൽ കാണാനൊക്കെ ഉണ്ട് ഈ മറ്റെ യു
ആഹ് ഇണ്ട
ഒരുപാട് പഠിക്കേണ്ട വീഡിയോസും കാര്യങ്ങളുംക്കെ ഒരുപാട് ട്യൂഷന്റെതന്നൊക്കെ വരുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ കാണുണെ കൊഴപ്പൊന്നുമില്ല
അത് കരുതി നമ്മുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാനും പറ്റൂല
ആല്ല ഇടക്ക് ഓലെ ശ്രദ്ധിക്കണം കതകട ചിരിക്കാന് അങ്ങനെയൊന്നും സമ്മക്കാൻ പാടില്ല ഓപ്പൺ ആയിരുന്നിട്ടൊക്കെന്ന്
സോഷ്യൽ മീഡിയ കൊണ്ട് ഉപകാരമുണ്ട് ദുരുപയോഗ ഉണ്ട് അതിന് നമ്മൾ നല്ല രൂപത്തിൽ ഉപയോഗിച്ചാൽ നമുക്ക് നന്നു അങ്ങനെയുള്ള പറയാൻ പറ്റുക സോഷ്യൽ മീഡിയ കൊണ്ടേ ഇപ്പ ഒരു എന്തെങ്കിലും ഒരു മരണ വാർത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാർത്ത ആഹ് അറിയണം ന്നുണ്ടെങ്കിൽ നമുക്ക് ആഹ് ഒക്കെ സോഷ്യൽ മീഡിയ ത ന്നെയാണ് നമുക്ക് ഫസ്റ്റ് നമ്മള് ചൂസ് ചെയ്യാ സോഷ്യൽ മീഡിയ ആണ്
ആഹ് നമ്മടെ എല്ലാന്ന് പറയാൻ പറ്റോ മറ്റേതൊക്കെ പ ടി വി യിലും മറ്റേ പത്രത്തിലും അങ്ങനെയൊക്കെല്ലേ അറിയാൻ പ റ്റുന്നത് ഇപ്പൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ടായത കൊണ്ട് എന്ത് സംഭവം നടന്നാലും ആഹ് സ്പോട്ടില് നമുക്കത് അറിയാൻ പ
ഉ ഇപ്പോ ഈ ഒരു മക്കളെ കാര്യം ആലോചിച്ചാൽ പഠിക്കുന്ന മക്കളുണ്ട് ഇവരെ ഒന്നും പോലെയ ഇല്ലാത്ത നന്നായിട്ട് പഠിക്ക നിക്കുന്ന മക്കളുണ്ട് ഏ ആ ഒരു വിഭാഗുണ്ട്
എ സ്വയം തോന്നണം പഠിക്കണം എന്തെങ്കിലുമൊക്കെ ആവണം എന്നൊക്കെള്ള ഒരു ലക്ഷ്യം മക്കൾക്ക് വേണം
അതെ ആൾക്ക് നിങ്ങളെ മോൾക്ക് പത്തൊന്ന് മാർക്ക്ക്കെ ഉണ്ടായിരുന്നോ
കൊഴപ്പല്ല മറ്റേ എ പ്ലസുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അത്ര തോനെല്ല എന്നാലും ഉം മാർക്ക് ഇബൽ- പെന്റേജ് നോക്കുമ്പോ കൊഴപ്പൊന്നുല്ല
പേയ്സെന്റേജിന്റെ മുകളില് വേണം. അത്രേണ് ഞാൻ അത്രേ പറയുന്നുള്ളു. അല്ലാ ആ മക്കളെ കൊണ്ട് പ കുത്തർന്ന് പഠിപ്പിച്ച് ഫുള്ളേപ്ലസ്സ് വാങ്ങണം ഇന്നോ അങ്ങനെയൊന്നുല്ല എനിക്ക്. എനിക്ക് എൺമ്പത്തഞ്ച് ശതമാനത്തിന്റെ മുകളില്. അത്ര മാർക്ക് വേണം തത് എനി എനിക്ക് ഇന്റെ ഒരു ഇതാണ് ഏഹ് അപ്പോ എന്തായാലും പ്രതീക്ഷയൊക്കെ ഇണ്ട് നമുക്ക്
ഉം പഠിച്ചാല് അവർക് തന്നു ഞമ്മക്ക് അതിനിപ്പ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനും അവർക്ക് വാണ്ടത് എന്താച്ചാ അത് ചെയ്ത് കൊടുക്ക. അതൊക്കെ ഇപ്പ ഞമ്മളെ കൊണ്ട് പറ്റൊള്ളു. പിന്നേ പഠിക്കണ്ട കടമ അവർക്ക് അതെ അല്ല ഞമ്മളൊക്കെ പഠിച്ച കാലം നോക്കാണെങ്കില് അന്നൊന്നും ഇത്ര ഒന്നിനും ഒരു സൗകര്യം ഇല്ലാത്തൊരു ഇതാണ്. ഇങ്ങനെ സോഷ്യൽ മീഡിയ കാ കാര്യങ്ങളോ ഒരു യൂട്യൂബില് നോക്കാനൊ ഒന്നിനും പറ്റൂല. അയ്നു നമ്മളെന്നെ കണ്ടെത്ത എഴുത. അത് മറ്റേ ഇരുന്ന് പഠിക്ക ഇപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നല്ലല്ലോ. അതൊണ്ടൊക്കെ അത്രേ വല്യ കൊഴപ്പൊന്നുല്ല. അപ്പൊ പഠിക്കാനൊക്കെ സുഖാണ്. അതുപോലെ എന്ത് തു ആണെങ്കിൽ അവര് എന്ത് പറഞ്ഞാലു അത്. ഓക്കേണ്. എത്ര എന്താ ആ ഏത് രക്ഷിതാക്കളായാലും ഏത്- സാധാരണക്കാരായാലും മക്കക്ക് പഠിക്കാന് ന്ന് പറയുമ്പ അത് എങ്ങനെങ്കിലും ഓല്ക്ക്‌ ഒരുക്കി കൊടുക്കും.
അതെ ശരിയാണ്. ഇപ്പോ ഈ ഒരു സ്കൂള് തൊറക്കുന്ന സമയത്ത് തന്നെ എത്രങ്ങാളും എത്രങ്ങാനും രൂപ ചെലവായി. ബാഗ് ബുക്ക് യൂണിഫോം അങ്ങനെ ഒരുപാട്
ഇതാണെങ്കിലും ഈ വർഷം അതാവശ്യാണ് ഏഹ് ഉം ചെറിയൊരു പ്രശ്നണ്ടങ്കി മറ്റേത് ഞങ്ങളെക്കൊ സമയത്ത്ന്ന് പറ കഴിഞ്ഞാല് ഒരു ബേഗോണ്ടൊക്കെ എത്ര വർഷം പോകുന്നറിയോ അത്. ക്കവിടിം ഇവിടിം കീറീട്ടും ഇതായിട്ടൊക്കെ ഇണ്ടാവും തുന്നിയിട്ടും.
ഓ എനിക്ക് അഞ്ച്ന്നെങ്ങാണ്ട് വാങ്ങിയ ബേഗ്. പത്ത് വരെയും ഞാനാ ആ ഒരു ബാഗ് കൊണ്ടാ പോയെ പിന്നെ. പ്ലസ് വണ്ണിക്ക് പുതിയ സ്കൂളും. അഡ്മിഷനൊക്കെ ഇട്ടുത്തപ്പോ ഒരു പുതിയ ബേഗ് വാങ്ങി. അത്ര വലിയ ബാഗ് വേണ്ടെന്ന് പറഞ്ഞിട്ട്.
ഏഹ് ഇന്നട്ട് ഒരു ബേഗ് മേടിച്ച നാലും അഞ്ച് വർഷൊക്കെ പോവൊ. ഏഹ് അത് കീറിയാലും അത് തുന്നീട്ടും പിന്നെ തിരുമ്പീട്ട് ചളിയായാൽ തിരുമ്പിട്ട് ട്ടൊക്കെ അങ്ങനെ പോവല്.
ഏഹ് അതങ്ങനെ ആയിരുന്നു. സാമ്പത്തിക ശേഷിയൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് മക്കൾക്ക് അങ്ങനെയല്ല. ഒരുപാട് സൗകര്യങ്ങള് ഇപ്പൊ സ്വന്തായിട്ട് ഇപ്പൊ എട്ട് കഴിഞ്ഞ ഒരു കുട്ടീന്റെ അടുത്ത് ഫോണ്. അങ്ങനൊക്കേണ് ഇപ്പോ ഇപ്പത്തൊരു ഇത്.
ഇപ്പോ മക്കൾക്ക് ഇഷ്ടംപോലെ സൗകര്യുണ്ട് പഠിക്കാന്ള്ളെ പഠിക്കാള്ള മനസ്സ് അവര് ഇണ്ടാക്കി ഇട്ത്താ മതി.
അതെ അതെ. വാക്ക്യാെക്കെ റെഡിയാണ് ശെരിയ പിന്നെ ഇപ്പത്തെ മക്കള്. ഈ സിലബസിന് ടഫ് അനുസരിച്ച് അവർക്ക് പഠിച്ചാ മതി. അത് ഇല്ല. അവർക്ക് ഇപ്പത്തെ നമ്മള് പഠിച്ച കാലല്ലല്ലോ ഇപ്പോ നല്ല ടഫാണ് പത്തായാലും പ്ലസ് ടു ആയാലും ഒക്കെ നല്ല ടഫാണ് പഠിച്ചാ തന്നെ ഉള്ളൂ മാർക്ക് കിട്ടുക ഏ. അങ്ങനത്തെരു കാലമാണ് ഓ എന്നാ ശരി എന്നാ ഞാൻ വിളിക്കാം
ആ